ഹലോ
ഹലോ കേക്കുന്നുണ്ടോ ആഹ് കേൾക്കുന്നുണ്ട് സുഖായി ഓ സുഖായിട്ട് ഇരിക്ക്ന്നു മഴയൊക്കെയാണ് നിങ്ങക്ക് മഴയുണ്ടോ
ഇല്ല മഴല്ലല്ല നല്ല കാറ്റാണ്
ആണോ ഓ നമുക്കും മഴയാ മഴ ഇല്ല ന്നാലിങ്ങനെ മൂടിക്കെട്ട് നിക്കുവാണ് ഇപ്പോ പെയും എന്നുള്ള രീതിയിൽ
ആഹ് ഇന്ന് രാവിലെ ഒക്കെനല്ല മൂടികെട്ടലാരുന്നു
ആണോ ഞങ്ങക്ക് ഇന്നലേം മഴയായിരുന്നു
ഏഹ് ഇവടെ കിട്ടിട്ട്പ്പ രണ്ടീസായി മഴ പെയ്തിട്ട്
ആണാ ഇനി പെയ്യ്മ്പ എല്ലാം കൂടെ ഒന്നിച്ച് പെയ്യും ഉം പിന്നെ ചോറ ഉം ചോറൊക്കെ കഴിച്ചോ ഉം എന്തായിരുന്നു സ്
ഇന്ന് ബോട്ടി ഉണ്ടായിനു ബീഫ് ഇണ്ടായിന് പിന്നെ ചോറ് സാധചോറ്
ആഹ്
പിന്നെ ഈ പോത്തിന്റെ ഔ അകിടില്ലേ
ആഹ്
ആഹ് അതുംണ്ടായിർന്നു
എന്തിന്റെ അകിട്
പോത്തല്ലേ പൂ പൂ പശുവിന്റെ അകിട്ണ്ടാവല്ലോ
ആഹാ ആ നമ്മുക്ക് നമ്മുക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല അങ്ങനൊന്നും കഴിച്ചിട്ടില്ല
ഏഹ് കയിച്ചിട്ടില്ലേ അത് നമ്മളെ പാലുണ്ടാവാനും അതിനൊക്കെ പറ്റും
ഓഹ് നമ്മള് ബീഫൊക്കെ കഴിക്കും ഉം അകിടൊക്കെ ഞാൻ ആദ്യായിട്ട് കേൾക്കുവാണ് പിന്നെ ഞാൻ ഇപ്പ ആഹ് ഇല്ല ഇല്ല ബീഫ് മേടിച്ച് ഇല്ല ഇല്ല
ആന്നോ ആടിന്റെ ഒക്കെ തലയൊക്കെ വെക്കും
ആഹ്
ആടിന്റെ തല കാല് അങ്ങനെയൊക്കെ സൂപ്പൊക്കെ വെച്ച് ആഹ്
ആഹ് നമുക്ക് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് അല്ലെ
ഉം ആടിന്റെ കഴിച്ചിട്ടുണ്ട് പിന്നെ പോത്തിന്റെ ഒന്നും കഴിച്ചു ആ ചിക്ക പോത്തെറച്ചിയൊക്കെ കഴിക്കും അല്ലാതെ ഒന്നും കഴിച്ചിട്ടില്ല ആഹ് കൊണ്ടായിരിക്കും എനിക്കറിയത്തില്ല ഞാൻ ആദ്യായിട്ട് കേൾക്കുവാണ് ഇന്ന് ഞങ്ങക്ക് ഇന്ന് ചിക്കൻ ആയിരുന്നു ഇന്ന് സൺ‌ഡെ അല്ലേ ച് ക്കൻ മേടിച്ചു പിന്നെ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടോ
ആഹ് ആഹ് ചിക്കനൊക്കെ ഇപ്പൊ നല്ല വെലല്ലേ വില കൂടി വില കൂടില്ലേ
ആഹ് ഇപ്പൊ വെല കൂ ഇന്നലെ മോൻ പറയുന്നേട്ട് നൂറ്റി എഴുപത് രൂപയെന്ന് ലൈവ് നിങ്ങക്ക് എത്രായിരുന്നു
ഇവിടെ ഇരുന്നൂറ്റി ഇരു നൂറ്റി അറുപതൊക്കെ ആയിരുന്നു പക്ഷേ പെരുന്നാളാ ആയതൊണ്ടൊക്കെ കൂടി അറിഞ്ഞ് കേട്ടീർന്നു
അല്ല അത് ഇറച്ചിക്കായിയിരിക്കത്തില്ല ഇരുന്നൂറ്റി അറുപത് അതും ലൈവായിട്ട്
പിന്നെ
നിങ്ങക്ക് ഇരുന്നൂറ്റി അറുപത് രൂവ ഇറച്ചിക്കാണോ അതോ ആഹ് അല്ല നമ്മളൊരു കോഴിയായിട്ടാ വേടിക്കണത്
അ കോയി ഇറച്ചിന്നെ
കോഴി ആ കോഴിയിറച്ച തന്നെ അ തന്നെ കോഴി ചെല പ്പഴേ ഇറച്ചിയായിട്ട് കട്ട് ചെയ്തും കൊടുക്കും ചിലര് കോഴിയായിട്ടും മേടിക്കും
ആ അയിനനിങ്ങ ഇങ്ങനെയൊക്കാ ചെയ്യാറ് കോയിന ഒന്ന് പിടിച്ച്
ആ ആം
ഇ തൂക്കം ആഹ് ഇനി കോയിക്ക് ഇത്രയാന്നണ്ടാവോ അതന്നല്ല ആഹ് അതാണ് ലാഭംന്നർഞ്ഞേക്ക ഇന്നൊരു ഫുൾക്ക് ആ ഒരു ഫുൾ കോയ എടുത്ത ലാഭ ആണല്ല ഞങ്ങൾ നൂറുപ്പൊക്ക കോയി അങ്ങനെ ഇുന്നൂറ് രൂപ അങ്ങനെയൊക്കെ വാങ്ങാറുള്ളൂ ആവശ്യത്തിനുള്ളവനാ അപ്പം ഇൻ്റെ ഇളച്ച ഇങ്ങനെ ഇളച്ചം കൊണ്ടർൽണ്ട് ഇങ്ങനെ ഫുൾക്കോയി അങ്ങതാണ് ലാഭം പറഞ്ഞ കേക്ക ഞാൻ അതൊന്ന് വാങ്ങി നോക്കണം ഉം
പൊഴിഞ്ഞു പിടിക്കും പിന്നെ ഉം അല്ലാതെ ഈ ലൈവ് അല്ലാതെ ഇറ ച്ചയായിട്ട് മേടിക്കാന്നല്ല ഒരു കിലോ ഇരുന്നൂറ്റി അറുപത് രൂപയക്കെ നമ്മള് പറഞ്ഞ കോഴിയായിട്ട് മേടിക്കുമ്പോ അതിന്റെ വേസ്റ്റ് സ്റ്റ്എല്ലാം കൂടെ ചേർന്നില്ലേ വല പറയ്ന്നെ ആഹ് ഒന്നായിട്ടില്ലേ അയ്ന്റെ പുടയും എല്ലാം ഉണ്ടല്ലേ അപ്പഴ അതിന്
കുറവ് കുറവുണ്ടാവും വിലയും കുറവുണ്ടല്ലോ
ആ നൂറ്റി എഴുപത് രൂപന്ന് പറഞ്ഞു ഉം എന്നേരം ഇറച്ചിക്ക്ന്നേരം ഇരുന്നൂറ്റി എഴുപത് രൂപൊക്കെ കാണുമായിരിക്കും ഉ
എന്നിട്ട് എന്ത കറി വെക്കെ
ഞങ്ങളൊന്ന് ആ കറി വെച്ചതാ പൊരിച്ചിരി ഇവിടെ പൊരിക്കുന്ന അത്ര ഓയിലിയാണ് പറഞ്ഞ ഇഷ്ടമൊക്കെ തന്നെ അ അത്ര അധികം അങ്ങനെ പിരിക്കണ നിർബന്ധ ഇല്ല
ഏ ഇവിടെയൊക്കെ പൊരിക്കണാണ് ഇഷ്ടം ക്ക്
ആഹ് ആഹ് ആഹ്
ആഹ്
നമുക്ക് മീനാണെങ്കി പൊരിച്ച് തിന്ന്ന്നെ എല്ലാർക്കും ഇഷ്ട ആഹ് പിന്നെ വേറെന്താ ആഹ് ഇപ്പ ഇപ്പം മീൻ കിട്ടാനില്ല ആണല്ലേ ഇപ്പ മീൻ കി കിട്ടാനില്ല
ആഹ് ഞ്ഞ് ട്രോളിംഗ ഒക്കെ ആവാനായല്ലോ ആയോ
ഇനി അടുത്തഴ്ച അടുത്തഴ്ച ഏഴ ഒമ്പത തീയതിട്ട ടോളിങ്
ആഹ് കക്കാമ്പം ബുദ്ധിമുട്ടും വില കൂട ഇനിയും കൂട ഇനി കൂടും
ജൂ ആ ജൂൺ ജൂലൈയില ആ പച്ചക്കറിയും ഇറച്ചിയും മീനും എല്ലാം വിലക്കും
ആഹ് പച്ചക്കറി കിട്ടാണ്ടാവലോ മഴ വന്ന് മൂടി
ആഹ് മഴ വന്നിട്ട് എല്ലാരടും കൃഷി നശി ക്കലഎന്നരം പിന്നെ മീനും കി മീനും കിട്ടത്തില്ല അപ്പൊ എല്ലാരും ചിക്കനൊക്കെ മേടിക്കും അപ്പൊ ചിക്കനും വില കൂടൂ
ചിക്കൻവല കൂടും
ഉം പിന്ന രണ്ട മൂന്ന് മാസത്തേക്ക് എല്ലാത്തിനും വില കൂടുതലായിരിക്കും നിങ്ങക്ക് ചക്കയൊക്കെ ഉണ്ടോ
ഇല്ലേ ചക്ക കുറവാണ്
ആണോ നിങ്ങടെ ഏരിയയിലെ ചക്ക കുറവാണോ
അല്ല നമക്ക് അയലവാസികളന്നൊക്കെ കിട്ടും അവർ ആഹ് അവര് എപ്പോളും വേണങ്കിൽ എടുത്തോട് പറഞ്ഞു അങ്ങനെയ ഉള്ളോൽ ഇല്ലാതോൽ തരുല്ലോ.
ഓഹോ ഓഹോ.
ആഹ് അതോണ്ട് കൊഴപ്പല്ല. മാങ്ങ പൊതുവെ കൊറവാ. അയൽവാസികളും കുറവാണ്.
ആണോ നമുക്ക് ഇഷ് ഈ വർഷം ഇഷ്ടം പോലെ മാങ്ങേണ്ട് മാ
ഉണ്ടായിന് പക്ഷേ ഞങ്ങളവിടെ അടുത്തൊന്നുല്ല്യാ.
ആഹ്.
എന്റെ വീടിന്റെ ഇവിടെടുത്തുണ്ട്. ചെ മക്കളെല്ലാവരും രാവിലെ പോയി പോലും ഒരു കീസ് നെറ്ച്ച് കിട്ടും.
ആണല്ലേ ആഹ് ആഹ്.
മ്മാ മക്ക ആരും ഇ കുറേ വീണ് പോകുമ്പോൾ അവർക്കന്നെ വേണ്ട.
ആഹ് അതന്നെ വീ വീണ് പോവുമ്പോ പിന്നെ വേണ്ട ആദ്യക്കെ ഇഷ്ട പിന്നെ അങ് തിന്ന് തിന്നങ്ങ് മടുക്കും. പിന്നെ എല്ലാർക്കും കൊടുക്കും.
അത് ന്നെ.
ആഹ് ഉം നമുക്കും അതന്നെ ഇഷ്. ഈ വർഷേ മാങ്ങ ഇഷ്ടം പോലുള്ള ഈ ഈ വർഷം നല്ല മാങ്ങേ ക്ക് പറ്റിയ ക്ലൈമറ്റ് ആരുന്നു. മാങ്ങ ഷേക്കൊക്കെ അടിക്കും പിന്നെ മാമ്പഴപ്പുളിശ്ശേരി വെക്കും. അങ്ങനെയൊക്കെ കൂടുതലും മാങ്ങങ്ങ് വീ. പൂളീങ്ങ് കഴിക്കത്തേ ഒള്ള്.
ആഹ്.
ഉം.
പിന്നെ കാമ്പ് കൊറവേക്കാരം പൊതുവെ ചെത്തി ടുക്കുമ്പോ കാമ്പ് കിട്ടൂല്ലല്ലേ?
ഒക്കെ അത് ചെല മാങ്ങിക്കങ്ങന്നെ കാമ്പ് ഒള്ളത് കാണും
ഉം ഓണക്കാറ്ണ്ടാേ ങ്ങള് മാങ്ങ പഴുത്തത്.
പഴുത്ത ഒണക്കാറില്ല പച്ച ഒണക്കും ആഹ്. അച്ചാറിടും പിന്നെ മീ മാങ്ങയില്ലാത്ത സമയത്ത് മീൻകറിയിലിടും.
ഏഹ് മേ ഒണ ഒണ്ങ്ങി വേഗം ഒണങ്ങി കിട്ടോ അച്ചാ വെച്ചാല്
രണ്ടൂന്ന് ദിവസം എടുക്കും. നല്ല വെയിലുണ്ടെങ്കിൽ രണ്ടൂസം കൊണ്ടും മൂന്നുസം കൊണ്ട് ഞാൻ ഉപ്പൂടെ പെരട്ടിയാ ഒണക്കുന്നത്.
ഏഹ് പച്ചേല്
ആഹ് പച്ചേല് ഉപ്പ്‌ പെരട്ടി.
ആഹ് അതുപോലെ ഉ പൈത്തതുണ്ട് ഉപ്പും മൊളകും പരു റ്റിയിട്ട് വിത.
ഞങ്ങള് പ പഴുത്തത് അത് പിന്നെ അങ്ങനെ തിന്നോ ഉണക്കിയിട്ട് തിന്നോ?
ആഹ് ഉണക്കി നല്ല രസാണ് നല്ല ഉണക്കാവണം എന്ന അങ്ങനെ പൂക്കൊന്നുല്ല മ്മ. ക്ക് മാങ്ങ കിട്ടാത്തപ്പളൊക്കെ.
ആഹ് ആഹ് ആഹ് ആ.
ആഹ്. ഇപ്പം മയായ് ഇപ്പം വിസ് വിസൊയ്ച്ചമാരി . ഏഹ് മല്ലിമൊളകുമൊക്കെ പൊടിപ്പിച്ചോ?
ആഹ് മല്ലി മൊളകൊക്കെ പൊടിച്ചതൊക്കെ തീരാറായി വേടിച്ച് വെച്ചിരിക്കുന്ന്. ഈ വർഷം മഴേ നേരത്തെ അല്ല്യൊ മഴേ നേരത്തെ വന്ന്.
ഞാനൊക്കെ പൊടിപ്പിച്ച് വെച്ച്. രണ്ട് കിലോ ഒക്കെ പൊടിപ്പിച്ച് വെച്ച്. മഞ്ഞൾപ്പൊടി പിന്നെ തോ. ന്ന വേണ്ടല്ലോ ഒരു അഞ്ഞൂറ് ഉണ്ടായാലന്നെ കൊറേ ദിവസത്തിനുണ്ടാവും.
മഞ്ഞളല്ലേ അല്ലേ മല്ലിപ്പൊടി.
അല്ല മഞ്ഞൾ മഞ്ഞള് മഞ്ഞൾരു കള നമ്മള് കളറിന്ന് മാത്രല്ലേ ഇടാവൂ ഓഹ്. ആഹ് അതോണ്ട് അത് കൊറവാണ് അത് ഒരു കൊല്ലൊക്കെ കിട്ടും. ഒരഞ്ഞൂറ്
ആഹ് കിട്ടും കിട്ടും ആ കിട്ടും കിട്ടും നമ്മുക്ക് മ. മഞ്ഞള് ഞങ്ങൾക്ക് വീട്ടിലുണ്ട് എൻ്റെ അ വീട്ടിലുണ്ട്.
ന്നോ ആഹ്.
അവര് പൊടിക്കും ആഹ് അവർക്ക് കൃഷിയുണ്ട് മഞ്ഞള് മഞ്ഞള് കുരുമുളക് ഒക്കെ ഉണ്ട് അവർക്ക്
ആഹ്‌
ആഹ്‌ കൊണ്ട് തരും ഞാൻ പോകുമ്പോ എടുത്ത് കൊണ്ടുവരും അവിടെ തന്നെ പൊടി പൊടിച്ച് കൊടുക്കും അവര് മഞ്ഞളൊക്കെ
ആഹ് ആഹ് ഇവിടുന്ന് അങ്ങനെ ഇവിടെ ഇപ്പൊ പച്ചക്കറി ചെയ്യുമ്പോ ഇവിടുന്ന് പോ അവിടുന്ന് പോരുമ്പോ ഒന്നും കൊണ്ടൊരൂല്ല. ഇവിടുന്ന് പോവുമ്പോ കൊറച്ച് കൊണ്ടാവാൻ ഉണ്ടാവും. വീട്ടിലേക്ക് പോകുമ്പളേ ആഹ്‌ ആഹ് പച്ചക്കറിയൊക്കെ ഉള്ളകൊണ്ട് ഉം മത്തനും വെള്ളരി ഇന്തൊക്കെ ഉണ്ടായിനീ കുമ്പളൊക്കെ
ഓഹോ ഹോ ഹോ
ല്ലാ വെണ്ടക്ക അങ്ങനൊക്കെ ഉണ്ടാവുമ്പോൾ ഒക്കെ കൊണ്ടുപോകും
കൊണ്ടുപോകും ഇല്ലേ ദൂരെ ആണോ വീട് അതോ അടുത്താണോ
ഏഹ് വീട് ദൂരയാണ് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് കെട്ടിച്ചു കൊടുത്തത്
ആമാ
ഉം ഉം
കുട്ടികളൊക്കെ
ആഹ് കുട്ടികളൊക്കെ ഉണ്ട് കുട്ടികള് അക്കാടെ ഉണ്ട് ഭക്ഷണ ഭശണം കഴിക്കായിരുന്നു കഴിഞ്ഞകൊണ്ട് പിന്നെ ഉപ്പ പോവവിടുന്ന് ചങ്ങായിൻ്റെ വീട്ടിന്ന് ബിരിയാണി കൊണ്ടന്നിട്ടുണ്ട് അപ്പൊ അത് ആഹ് അത് കഴിക്കായിരിക്കണ്
സ്കൂളിലാക്കിയില്ലേ സ്കൂളിൽ പോകാറായില്ലേ
ഇന്ന് പോവും ഇന്ന് വീട്ടിലേക്ക് പോകും കെട്ടിച്ചവീടക്ക ആഹ് കെട്ടിച്ച വീട്ട്ക്ക് പോകുവ അവിടെ അവിടുന്നാണല്ലോ സ്കൂൾക്കൊക്കെ പറഞ്ഞയക്കണ്ടെ
ആഹ് ആഹ്‌ ആഹ്‌
ദൂരം ആയതുകൊണ്ടേ അടുത്താണെങ്കി സുഖേനി രണ്ടു വീട്ടിന്ന് പോ പറഞ്ഞയക്കാം
ആഹ് കൊറേ ദിവസം നിന്നിട്ട് പോകുമ്പോ ഒരു വിഷമല്ലേ
ആഹ്‌ അതിന് കുറെ ദിവസം നിന്നിട്ടില്ല രണ്ട് രണ്ടീസായിട്ടുള്ളൂ അപ്പം പെരുന്നാൾക്ക് കൊണ്ട് പോന്നതാ ആഹ് ഇന് മുന്നേ ഒരു എട്ടീസം നിന്ന് പോന്നു പെരുന്നാളിന്റെക്കെ മുന്നേ ആ വെക്കേഷന് എട്ടീസൊക്കെ നിന്ന് തോനെ അങ്ങനെ നിക്കാറില്ല പിന്നെ മദ്രസ ഉണ്ടാവല്ലോ കുട്ടികൾക്ക് ഉം
നമ്മളും വെക്കേഷന് പോയി നിക്കും വീട്ടിൽ പോയി നിക്കും
ആഹ് ഇങ്ങക്ക് പിന്നെ സ്കൂള് വിട്ട് പിന്നെ വെക്കേഷന് പോയിനിക്കാലോ
ആഹ് പോയി നിക്കാം ആഹ് ആഹ് ട്യൂഷൻ ഒന്നും ഇല്ലല്ലൊ അന്നേരം പോയി നിയ്ക്കും
ആഹ് എൻ്റെ മോനുണ്ട് ട്യൂഷൻ ഉണ്ടേനി ഈ വെക്കേഷൻ തുടങ്ങിയന് മുൻപ അവന് ട്യൂഷൻ ഉണ്ടാവന് അത് കഴിഞ്ഞ് നിസ് സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങൾ ഞായറാഴ്ച കൊടുക്കും അപ്പം ഇനി എവിടക്കും പോവാൻ കഴിയില്ല ഇപ്രാവശ്യം ഇനി ആഹ് ഫുള്ള് വീട്ടിലല്ലേ
ശരിയടാ എന്നാ പിന്നെ വിളിക്കാം ശരിയെന്നെ
നാപ്പത്